ഓക്കെ ആണ് എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം അവിടെല്ലേ വിശേഷം കല്യാണ തെരക്കൊക്കെ എങ്ങനെ പോണു?
കല്യാണ തിരക്കൊക്കെ അങ്ങനെ പോകുണു വെൽ പ്ലാൻഡണ് കൊറെ ദിവസ ആയില്ലേ നിശ്ചയക്കെ കഴിഞ്ഞിട്ട് കൊറ ആയില്ലേ അപ്പൊ കല്യാണത്തിന് ഞക്ക് കൊറെ ടൈമ് ഒക്കെ കിട്ടി പ്ലാൻ ചെയ്യാന്
അപ്പൊ ഭയങ്കര ആർഭാടാ ട കല്യാണ ആണ്
പറഞ്ഞാ ഞങ്ങളൊട്ടും കുറക്കാൻ ഉദ്ദേശിക്ക്ണൊന്നുല്ല എങ്കിലും എന്നാ വല്ലാണ്ടാണ്ട് ഓവറക്കുന്നുല്ല ഒരു ഞങ്ങള് ഇവിടെന്ന് പറഞ്ഞ ഫാമിലിയില് ഫസ്റ്റിത്തെ കല്യാണം പിന്നെ ആള്ടെ പറഞ്ഞ ഏ അവസാനത്തെ കല്യാണം അവരുടെ അവടെ ആള് ആള് ചെറിയ കുട്ടിയാണ് അപ്പൊ അവസാനത്തെ കല്യാണ അപ്പൊ എന്തായാലും ഞങ്ങള് രണ്ട് കൂട്ടരും അത്യാവശ്യം വെലതായിട്ട് നടത്തനാ പ്ലാനിട്ടന്
അപ്പൊ ഗ്രാൻഡ് ആണ് ഞാൻ എൻന്റെ വീട്ടിലൊക്കെ ഒരു കല്യാണക്കാര്യം പറയുമ്പോ ഇന്റിമേറ്റ് വെഡിങ്ങ് നോക്ക ഇപ്പൊ അതല്ലേ ട്രെൻഡ്
അതെല്ലേ അതെന്താ വല കല്യാണം വലുതാക്കാൻ താല്പര്യല്ല
അങ്ങനെയല്ല ഈ എന്താച്ച ഞങ്ങക്ക് പെണ്ണ് വീട്ടുകാരന്റെ കല്യാണം പറയുമ്പോ സദ്യയല്ലേ കൊടുക്ക അപ്പൊ ഈ സദ്യന്ന് പറയുമ്പോ ഭയങ്കര തെരക്കായിരിക്കും ആകെ ഉന്തും തള്ളും പിടിയൊക്കെ ആയിരിക്കും അപ്പൊ എനിക്കയിനോടു തീരെ താല്പര്യല്ല ഇതിന്റെ എടക്ക് ക്കെന്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായപ്പോ ഞാൻ അയിന്റെ എടേല് പെട്ടുന്നന്നെ പറയാ സദ്യയുടെ ഇടേല് അങ്ങനെ അന്ന് ഞാൻ തീരുമാനിച്ചണ് ഇനി സാധ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കല്യാണല്ല ഇന്റിമേറ്റ് ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ മാത്രം ഫ്രണ്ട്സ് ആവുമ്പോ അതൊരു വൈബ ആണല്ലോ ഫ്രണ്ട്സ് പിന്നെ ക്ലോസ് ആയിട്ടുള്ള കുടുംബത്തിലെ കുറച്ച് പേര് അങ്ങനെ ആകുമ്പോ നല്ല അടിപൊളി ആക്കാ എന്നുള്ളരു പ്ലനാണ്
എനിക്കാണെങ്കിൽ എനിക്കാണെക്കി ഇതേപോലെ തന്നെ ഫ്രണ്ട്സ് സാണ് മെയിൻ ഫ്രണ്ട്സിലാണ്ട് നമുക്കൊരു കല്യാണം എന്ന് പറഞ്ഞല്ലോ കുറച്ചുകൂടി കളറാക്കണെങ്കിൽ എന്തായാലും ഫ്രണ്ട്സ് വേണം ഇപ്പൊ അവരുടെ കാര്യം പറ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇണ്ട് ആകെ അവര് അത് പ്രതീഷിച്ചാണ് ആ ടൈമിൽ കല്യാണം തന്നെ കാരണം ഒക്കെ പ്രവാസികളവുണ്ട് ആ ടൈമിലൊക്കെയാണ് നാട്ടിലേക്ക് വര അപ്പോൾ കുറച്ചുകൂടി അവരുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈബൊക്കെ ആകന്ന് പറഞ്ഞിട്ടാണ് ആ ടൈമിൽ കൊണ്ടയി കല്യാണം വെച്ചത് മാത്രല്ല നിക്ക് പറഞ്ഞാൽ ഫ്രണ്ട്സും വേണം പിന്നെ ഞങ്ങൾ കുറേ ഇപ്പോ ഉമ്മാക്കും ഉപ്പക്കും ആണെങ്കിലും കുറേ എന്താപ്പോ ഫാമിലി മെമ്പേഴ്സ് ഇണ്ട് അപ്പോൾ ഓരേന്ന് പറഞ്ഞാൽ കുറച്ച് ദൂര ള്ളോരുണ്ട് കുറച്ച് അടുത്തുള്ളിരുണ്ട് അപ്പോ എല്ലാവരേം ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഫസ്റ്റ്ത്തെ കല്യാണാണ് പിന്നെ അവരുടെയൊക്കെ മക്കളുടെ കല്യാണംമൊക്കെ വരുമ്പോ ഞങ്ങളൊക്കെ വിളിക്ക്ണതാണ് അപ്പൊ എന്തായാലും അവരൊന്നും ഒഴിവാക്കാൻ പാടില്ല ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതാ വലിയൊരു പ്രശ്നാവും അപ്പോ അത്യാവശ്യം കല്യാണം വലുതാക്കാൻ തന്നെ പ്ലാന് പിന്നെ ഭക്ഷണം ദേ പറഞ്ഞ പോലെ ങ്ങക്ക് സദ്യ അങ്ങനെ ഏ തിക്ക് ഞങ്ങക്ക് തിക്കുന്നരക്കും ഉണ്ടാവുന്ന് ഏ ഇണ്ടാവുലാന്നും പ ഇണ്ടാവില്ല, അതായത് കാറ്ററിങ് ആയകൊണ്ട് അവരിങ്ങനെ ഓരോരുത്തര് ഓരോ ഓ ഏ ബാച്ച് അതായത് ബാച്ച്ങ്ങനെ വന്ന് കഴിച്ചു പോകാനുള്ള അപ്പോ അത്ര കണ്ട് തിരക്കൊന്നും ഇണ്ടാവൂല്ല, അവര് വേഗം വേഗം ഏ ആളുകള് ഏ ഭക്ഷണം കഴിച്ചു പറഞ്ഞു വിടാൻ നോക്കും മാക്സിമം അങ്ങനെയൊക്കെയാണ്.
അതെ ഇപ്പ ഇതേപോലെ തന്നെയാണ് എന്റെ കുടുംബത്തിലും പ്രശ്നം ഞങ്ങടെയാണ് തറവാട്, അപ്പ പിന്നെ എല്ലാ കല്യാണം ഇവിടെ വന്ന് ക്ഷണിക്കും, അപ്പ പിന്നെ സ്വാഭാവികായിട്ടും നമ്മടെ ഏ പാ കുടുംബത്തത്തെ ആയത്തെ കല്യാണം എന്റെ കൊണ്ട് ഇക്ക് ക്ഷണി ക്കണല്ലോ, ആ ഒരു പ്രശ്നംണ്ട് പക്ഷേ എനിക്കാണെങ്കി ഇങ്ങനെ വല്യ ആർഭാടാക്കാൻ താല്പര്യം ഇല്ലേനു, അപ്പ ഞാനിങ്ങനെ വീട്ടിലുള്ളവരോട് സൂചിപ്പിക്കുന്നിണ്ട് അവർക്ക് ആ അവരാ ഇപ്പത്തെ കാലഘട്ടത്തേക്ക് ഇങ്ങട് എത്തിയിട്ടില്ലാന്ന് വേണേ പറയും ഇപ്പഴും. ആ പഴയ പോലെ എല്ലാരനെയും വിളിക്കണം നല്ല ആ ഒരു ചിട്ടയോടെ നടത്തണം എന്നാണ് ആഗ്രഹം, പക്ഷേ ഇപ്പത്തെ പല റീൽസും ഷോർട്സൊക്കെ കാണുമ്പോ ഇന്റിമേറ്റ് വെഡ്ഡിങ്ങും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും ഒക്കെയാണ് ആഗ്രഹം, ഏ ചെലവ് ചുരു ക്കാനാണ്, എന്നാൽ പോലും ഡെസ്റ്റിനേഷൻ എന്നക്കെ പറയുമ്പോ ചെലവിണ്ട്, എന്നാല് ഇന്റിമേറ്റ് എന്ന് പറയുമ്പോ അത് ആ വീഡിയോസ്ക്കെ കാണുമ്പോ ആ ഒരു ഭാഗമാണ് നോക്കുന്നത് ഏ നീ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണലില്ലേ.
പിന്നെ ഒരുപാടുണ്ട് ഇപ്പോ ഇപ്പത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ എന്നാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ പഴയ കല്യാണത്തേക്ക് എത്തുന്നില്ല, കാരണം പഴയ കല്യാണം എന്നൊക്കെ പറഞ്ഞാല് ഒരാഴ്ച കല്യാണത്തിരക്ക് ആക്കണം തലേസോം പിന്നെ എല്ലാ കുടുംബങ്ങളൊക്കെ കൂടിട്ട് ഏ കൊറെ ഒരാഴ്ചന്നെ അവർക്ക് കല്യാണ മു മുറ്റത്തത് പന്തല് ഒക്കെ അഴിക്കണെങ്കിൽ എന്തപ്പോ കൊറേ ടൈം എടുക്കും, എന്റെ ചെറുപ്പത്തിത്തെ കാര്യൊക്കെ പറയണ ഇപ്പ ഒന്നും അങ്ങനെ ഇല്ല, ഇപ്പോ ഒറ്റ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസോ ഒക്കെ കല്ല്യാണം പിന്നെയുണ്ടാ പിന്നെ നമ്മൾ അധികം ഓഡിറ്റോറിയത്തിലോ മറ്റോ ഇപ്പ പരമാവധി ആരും വീട്ടിൽ ഇണ്ടാക്കാറില്ല മടി കാരണം വീട് ശരിയാക്കണ്ടേ ആ അതൊക്കെ കാരണം, പക്ഷേ ഓഡിറ്റോറിയംന്ന് പറഞ്ഞാ ഒക്കെ അവര് സെറ്റ് ചെയ്തൊക്കെ നമ്മള് ഏ പണ്ട് കൊടുത്ത് അതിനെ സരിച്ച് അവര് സെറ്റ് ചെയ്തൊക്കെ ഏ ക്ലീനിങ്ങും ഒക്കെ അവരന്ന് ചെയ്ത് തരും, നമ്മടെ വീടിനൊരു കോട്ടം പറ്റില്ലല്ലോ അങ്ങനത്തൊക്കെ രീതിയാണ് ഇപ്പോ എല്ലാരും ചിന്തിക്കുന്നത്, പിന്നെ വീഡിയോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പത്തെ ഏ ഇപ്പോന്ന് പറഞ്ഞാ കല്യാണം കഴി ക്കിന്റെ ഒരാഴ്ച മുമ്പ് തൊടങ്ങും ഈ ബ്രൈഡ് ടു ബി ഏ മറ്റേ അറബിക് നൈറ്റ്, ഹൽദി, റെംഗോലി പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഇണ്ട് ഇപ്പോ, ഇപ്പ അതിന്റെക്കെ ഒരു എ എന്തൊക്കെ ചെയ്യേണ്ടേ എങ്ങനെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളും ക്ക് ഇപ്പ ഞാൻ പ്ലാൻ ചെയ്തൊണ്ടിരിക്കാണ് എങ്ങനെയൊക്കെ ആൾക്കർ ക്ഷണിക്കണം എവിടെ വെച്ച് ഏ ഫോട്ടോ എടുക്കണം റീൽസ് എടുക്കണം എപ്പോക്കെ അതാണല്ല മെയിൻ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മുമ്പ് തൊടങ്ങും ഓരോന്ന് ഓരോന്ന്, ഇട്ടത് കാണുമ്പോ എനിക്കിങ്ങനെ മന സ്സിൽ വരാ എന്തൊക്കെ ഞാൻ ചെയ്യണം എന്റെ അല്ലെന്ന് എന്തിന് എങ്ങനെയൊക്കെ ഞാൻ പ്രിപ്പയർ ആകണന്നൊക്കെ എപ്പോഴും ഞാൻ വീഡിയോസ് ഒക്കെ കാണാറിണ്ട്.
അടിപൊളി അതന്നെ എല്ലാം അടിപൊളിയായിട്ട് എന്താ പറഞ്ഞു വീട്ടില് പരിപാടി ഇല്ലാന്നേ ഇള്ളൂ, പുറത്ത് കൂടെ ഫുള്ള് പരിപാടിയാണ്, ഒരാഴ്ചല് ഒരു മാസത്തിന്റെ ഉള്ളില് ഫുള്ള് ഫോട്ടോസ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും ഇടാനായിട്ട്, അ ങ്ങനെ അപ്പ ഏത് മാസായിട്ടാ കല്യാണം വരണത്?
കല്യാണം ഞാൻ പറഞ്ഞില്ലേ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റ് രണ്ടുസായിട്ടാണ്, ഒരുസം എന്റെ വീട്ടിലും ഒരുസം അവരുടെ വീട്ടിലും. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊ ക്കെ പറയാണെങ്കി ഞാ ന്താ ഇപ്പ നമ്മള് ഇതേപോലെ ബ്രൈഡ് ടു ബി അങ്ങനത്തെ എന്തേലും പരിപാടി ഇണ്ടാക്കാണെങ്കി എന്തല്ലോ ഓൺലൈനോ അല്ലെങ്കിൽ വേറെതിനോ റേഞ്ച് എടുക്കന്ന അങ്ങനന്തോ അല്ലെ അതായത് ഡ്രസ്സ് കോഡ് നീ കണ്ടിട്ടില്ലേ വീഡിയോസിലൊക്കെ ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെലും സെററ്റാക്കണം അങ്ങനെയൊക്കെ ആണ്. പിന്നെ തലേന്നൊക്കെ ഡ്രസ്സ് ഏ വരുന്നതോ ഒന്നെങ്കി റെന്റോ അല്ലെങ്കി നമുക്ക് എടുക്കൊക്കെ ചെയ്യണം, പിന്നെ അന്നത്തെ ദിവസംന്ന് പറയുമ്പോ ഏ അവരെന്നെ രണ്ടു ദിവസത്തെ കല്യാണത്തിന്റെ സെറ്റാക്കും, കാരണം ശെരിക്കും അവരാണ് നമുക്ക് ഇങ്ങട്ട് തരണ്ട അതുകൊണ്ട് അതിൽന്ന് നമ്മള് അതിനെ കുറിച്ച് ആലോയിക്കണം എന്നാലും ഡിസൈനോക്കെ ആലോചിച്ച് വെക്കണം, കാരണം ചെക്കന്റെ വല്ലാണ്ട് ഇതാക്കണ്ട എന്നാലും നമുക്കൊരു പ്ലാൻ ഇണ്ടാവല്ലോ ചെക്കന്റെ പെണ്ണിന്റോക്കെ ഡ്രസ്സ് അപ്പ അതൊക്കെ റെന്റിനോ മറ്റോ എന്തിനേലോ എടുക്കാ എന്നൊക്കെ വിചാരി ചെയ്യണേ ഈ മണ്ണാർക്കാട് ഏ ഓരു കടക്കണ്ട് ന്യൂ മെഹന്തി അതിൽന്നൊക്കെ എടുത്ത് സെറ്റ് ആക്കാന്നാ വിചാരിക്ക്ന്നെ അവിടെ ഇപ്പോ എന്നാളിപ്പോ എന്റെ ഒരു കുടുംബത്തിലെ കല്യാണം ഉണ്ടായപ്പോ അവിടെന്നാണ് ആ കുട്ടിക്ക് പെൺകു ട്ടിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത അപ്പൊ അവിടുത്തെ കളക്ഷൻസൊക്കെ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു പോയി അവരെല്ലാരും പറയണ്ട് എന്റെ കല്യാണത്തിനും ഇപ്പോ ഇനി അവിടെ തന്നെ ഡ്രസ്സൊക്കെ ഓർഡർക്കണം ഒക്കെ സെറ്റ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്
അതെ അതെ ഇപ്പൊ കല്യാണപ്പെണ്ണിനേക്കാ ക്കാട്ടിലും ഒരുക്കം കസിൻസിനും അനിയത്തിമാർക്കൊക്കെയാണ് കാരണം അവർക്ക് നമ്മുടെ ഒപ്പം തന്നെ പിടിച്ചു നിക്കാൻ വേണ്ടിട്ട് അവര് ഫുള്ള് പ്ലാനിങ്ങും പ്രിപ്പറേഷന ആണ് എന്റെ അനിയത്തി തന്നെ എന്നെ കല്യാണം ഉറപ്പിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ പോലും അവള് പറയണത് എന്റെ അതേപലെ കളറില ഡ്രസ്സ് അവൾക്ക് വേണം എന്റെ അതേ കോസ്റ്റ്യൂംസ് അവൾക്കും വേണം എന്നാ പറയണത് കല്യാണപ്പൊണ്ണിന്റെ ഇരട്ടി ചെലവ് ശരിക്കും ഏ ഫാമിലി മൊത്തത്തിൽ എടുക്കുമ്പോൾ വേണ്ടി വരും. അവിടെ അനിയത്തിമാർക്കൊക്കെ ക്കെ എന്തൊക്കെയ പ്ലാൻ ചെയ്യണ് കോഡായിട്ട് തന്നെ എടുക്കണ്
ശരിക്കും അവള എപ്പോഴും പറയും കോടായിട്ട്ന്നല്ല കോടായിട്ട് കസിൻസ് വേണന്ന് പറയണ്ണ്ട് പക്ഷെ അവളെന്താ പറയണ വെച്ചാ ഞാൻ കല്യാണപ്പെണ്ണിന്റെ അനിയത്തിയല്ലേ അപ്പൊ എനിക്ക് കുറച്ചുകൂടെ എന്താപ്പ വെറൈറ്റി ഡ്രസ്സ് വേണം ആരും ശ്രദ്ധിക്ക എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം അങ്ങനെ അവക്കൊരു മൈന്റാണ് ഇപ്പൊ ഡ്രസ്സ് കോഡ് ഞങ്ങൾ കസിൻസൊക്കെ ചെക്കന്മാരായിട്ടും ഒന്നെങ്കിൽ റെന്റിനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞു സെറ്റ ആക്കി വെച്ച്ക്ക്ണു പക്ഷെ ഇവള് പറഞ്ഞാ ഞാൻ ഡ്രസ്സ് കോഡിക്കില്ല ഞാന് പെണ്ണിന്റെ അനിയത്തിയാ ണ് എനിക്ക് കുറച്ചുകൂടെ വെറൈറ്റി വേണംന്നൊക്കെ പറഞ്ഞ് നിക്കാണ് അപ്പൊ അങ്ങനെയാണ് പിന്നെ ഓള് പറഞ്ഞാ ഞാൻ എന്ത് എന്താ പരിപാടി ഉണ്ടാക്കി പറഞ്ഞാലും ഫസ്റ്റ് ഞാൻ ഉണ്ടാവും അതിലെല്ലാം ഞാൻ ഉണ്ടാവും ഞാൻ ഉണ്ടായിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചാൻ പറ്റുള്ളൂ എന്നെ കൂട്ടീട്ട് മതി അന്റെ ബാക്കി ഫ്രണ്ട്സ്ന്നൊക്കെ പറഞ്ഞൊരു മൈന്റ് അപ്പല്ലാണ്ട് പൊലിവില് നിക്കാണ്
അതെ കാരണം അവര്ടെ ലൈഫ് ല് എൻജോയ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഭാഗാണ് കസിൻസിന്റെ കല്യാണം അല്ലെങ്കിൽ ചേച്ചിമാരുടെ കല്യാണം എന്ന് പറയുന്നത്. എങ്ങനെ ഈവൻ മാനേജ്മെന്റാണോ നോക്കണ അതല്ലേ കുറച്ചും കൂടി എല്ലാവർക്കും സൗകര്യം ഫുഡും ആയാ ഡെക്കറേഷൻ ആയാലും അല്ലാതെ ഈവൻ മാനേജ്മെന്റാണെച്ചാൽ നമുക്ക്ങ്ങനെ അധികം ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ല്ലേ
എന്താണ് അപ്പത്തെ സാഹചര്യം പോലെ അതൊക്കെ കാര്യങ്ങൾ ചെയ്യണപ്പന്നെ അതിനനുസരിച്ച് ഞാൻ പറ മാക്സിമം പറഞ്ഞു നോക്കിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാന്ന കരുതിക്കണേ
എന്തായാലും ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആക്കിയാൽ മതി കാരണം നമുക്ക് എന്നും കാണാനും അത് അതൊരു നല്ലൊരു ഓർമ്മയാണല്ലോ അപ്പൊ കൊറെ റീൽസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ അടിപൊളി സെറ്റ് ചെയ്താൽ മതി
ആ ഓക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ച്ക്ക്ണൂ. എല്ലാതും കരുതിക്ക്ണൂ വെൽ പ്ലാൻഡ് ആണ് എല്ലാ കാര്യങ്ങളും ഓരോരോന്നും ചെയ്യാണ് ഇപ്പോഴും ടെൻഷൻ ഇപ്പോഴും എനിക്ക് കല്യാണം ഉറപ്പിച്ച മുതൽ ടെൻഷനാണ് എന്തെല്ലാ കാര്യങ്ങളും എങ്ങനൊക്കെ ചെയ്യണന്ന് ഇനിയിപ്പോ അത് കഴിഞ്ഞാലേട്ട് സമാ എന്താണല്ലോ ആ എന്തായാലും ഇതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം
ആ ശരി ശരി എന്തായാലും കല്യാണം വിളിക്കോണ്ടൂ
ഓക്കെ ശരി